ആഹ
ആഹ സുഖണോ
ആഹ് സുഖമായിരിക്കുന്നു അവിടോ
ആഹ് ഇവിടെയും സുഖായിരിക്കുന്നു.
ആഹ്
പിന്നെ എന്തൊക്കെയാ? ഓ ഇവിടെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല ഇവിടെ എന്നത്തെയും പോലൊക്കെ തന്നെ അവിടോ?
ഓ ഇവിടെയും ഇവിടെപ്പോ മഴ വരാൻ പോന്നുന്നു നല്ല മഴക്കാർ എ മഴയുണ്ടോ?
ആഹ ഇവിടെ മഴ ചെറുതായിട്ട് ഒരു കോളുണ്ട് ഇപ്പൊ പെയ് ഇപ്പൊ പെയ്യത്തില്ല ഒരു കുറച്ചും കൂട് ചിലപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ചെറിയൊരു കോള് കണ്ടിട്ട് പെട്ടന്ന് പെയ്താല്ലേ ചെറുതായിട്ടൊരു കോളുണ്ട് ഇവടെ
എന്നത്തെയും വെച്ച് നോക്കിയാ ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു രാവിലെയെല്ലാം.
ഉം ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നല്ലേ?
ആ ഇന്നലെ ഒക്കെ രാവിലെ തൊട്ടെല്ലേ തുള്ളി മുറിയാതെ കിടന്നിട്ട് പെയ്തൊണ്ടിരിക്കുവായിരുന്നു. ഉം പിന്നെ
പിന്നെന്തുണ്ട് സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടില്
ആ വീട്ടില് അനിയൻ പുറത്ത് പോയി.
ആണോ ജോലി സംബന്ധമായിട്ട് പോയതാണോ?
ആഹ നാട്ടിലായിരുന്നു ഇത്ര നാള് എറണാകുളത്തായിരുന്നു ഇപ്പൊ പിന്നെ ജോലി ശരിയായി പുറത്തേട്ട് പോയി.
പോയി ആഹ്
അപ്പ അതിനെ വെള്ളിയാഴ്ച പോയി. അപ്പൊ അതിന്റെ കാര്യായിട്ട് വീട്ടിലൊക്കെ ആയിരുന്നു. മം
വലിയ ആഘോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ചുള്ളൊരു ദിവസമായിരുന്നു കാണുമല്ലോ അന്ന്
ഉം പോവുന്നെന്റെ വചാ ഇത് വിചാരിച്ച് കൊറച്ച് ബിരിയാണിയൊക്കെ വെച്ച്
ആര് വീട്ടില് അമ്മ വെച്ചതോ ചേച്ചി വെച്ചാരുന്നോ?
അമ്മയില്ലായിരുന്നു വീട്ടിൽ അമ്മ ജോലിക്ക് പോയായിരുന്നു ഞാൻ തനിയെ അവനും കൂടെ വെച്ച്
ആ രണ്ടു പേരും കൂടെല്ലേ വേറെ വീട്ട് ബന്ധുക്കാരൊക്കെ വന്നായിരുന്നോ?
ആഹ് പോകുന്ന ദിവസം എല്ലാരോടെ ഒന്ന് വന്ന് നമ്മളൊ രണ്ട് മണിയൊക്കെ ആയപ്പോ ഇറങ്ങി ടൂറിസ്റ്റ് ആയിരുന്നു. അവന്റെ കൊറേ ഒരു പത്തിരുപത്തഞ്ച് കൂട്ട്യാരുണ്ടായിരുന്നു
ആഹ് എല്ലാരും കൂടെ പോയില്ല്യോ
ആഹ ഒരുമിച്ച് എല്ലാരോടെ
ആ ആ എനിക്കിങ്ങനെ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തൊന്നുല്ല. എങ്ങനെയാ ഇത് ദം ബിരിയാണി വെച്ചോ?
ആഹ് എനിക്കും ഞാനും ഇതുവരെ ഒറ്റക്ക് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല യൂട്യൂബോക്കെ കാണുമ്പോ ഉണ്ടാക്കി ള്ള ധൈര്യം വരുമെങ്കിലും പരീക്ഷിച്ചിട്ടില്ല പക്ഷെ ഇതിപ്പോ അവൻ ഇതിന് മുമ്പ് ഒരു ദിവസം വീട്ടില് ഉണ്ടാക്കിന്ന് പറഞ്ഞ് ഫോട്ടോയോക്കെ ഇട്ട് തന്നായിരുന്നു അ അവന് ഇത്പോലെന്നോട് പറഞ്ഞ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ഒരുതില് ഉണ്ടാക്കിയതാ അത് യൂട്യൂബ് നോക്കിയക്കെ തട്ടിക്കൂട്ടി അങ്ങ് ഉണ്ടാക്കി.
ആഹ് എന്നിട്ട് എങ്ങനുണ്ട് കൊള്ളായിരുന്നോ
ആ പക്ഷെ അരി കുറച്ച് വെന്ത് പോയി നമ്മള് അരി വെള്ളം പറ്റിച്ച് എടുക്കാനാണ് നോക്കിയത് മറ്റേ ഇവിടോക്കെ ആണെല് അരി വെള്ളം ഊറ്റിയെടുക്കുക അരി വേവി
ആ ആ അരിന്ന് നമ്മള് വെള്ളം ഇതാവുമ്പോ ചൂടകുമ്പോ അരി ഒന്ന ഇട്ടിട്ട് നമ്മളൊന്ന് തെളി ഒരു തെള വരുന്നതിന് മുന്നേ നമ്മള് കോരി എടുക്കുക ചെയ്യുന്ന അല്ലേ
ആഹ അധികം വേവില്ലല്ലോ ബിരിയാണി അരിക്ക് ആത് നമ്മളെ യ റ്റ്യൂബികണ്ട രീതിയിയില് വെള്ളം വെച്ച് പറ്റിച്ചെടുക്കാൻ നോക്കി
ആഹ് ആഹ്
അപ്പത്തന്നെ കൊറച്ചങ്ങ് വെന്ത് പോയി
എന്തോ പക്ഷെ ടേസ്റ്റ് കാണമായിരിക്കല്ലോ അങ്ങനൊണെങ്കിലും
ടേസ്റ്റിന് കൊഴപ്പൊന്നുമല്ലായിരുന്നാ ഉണ്ടാക്കിയ സമയത്ത് തിന്നപ്പോ വലിയ എരി തോന്നിയില്ല അപ്പൊ പിന്നേം കൊറച്ചു ഇതൊക്കെ ഇട്ടങ്ങ് മുളകൊടിയും ഉം ഉം പച്ചമുളക് അരച്ചതൊക്കെ പിന്നെ അങ്ങ്ചേർ പിറ്റേന്നായപ്പോഴത്തേക്ക് വായില് വെക്കാൻ പറ്റാത്ത രീതില് എരി
ആഹ് നല്ല എരിവ് ഉണ്ടായിരിക്കില്ലേ കുഞ്ഞിന് കൊടുത്തായിരുന്നോ കുഞ്ഞുണ്ടോ
ഞങ്ങൾ ഉണ്ടാക്കിയോണ്ടാന്നോ എന്തോ അമ്മതൊട്ടു പോലും നോക്കിയില്ല
നോക്കിയില്ല ആ അമ്മ എന്താ പറഞ്ഞ് അമ്മ വന്നിട്ട് അമ്മ കഴിചട്ട് എന്താ പറഞ്ഞ്.
ആ അമ്മക്ക് പിന്നെ ഇങ്ങനെ ചോറും ഇറച്ചിയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ബിരിയാണി വെക്കുന്നതിൽ വല്ല താല്പര്യമ ഇില്ല രാ അവിടെ അവിടെയാലും ഇവിടെ ആയാലും ചോറ് പ്രത്യേകം കറി പ്രത്യേകം അതാകുമ്പോ രണ്ടു മൂന്ന് ദിവസം നമുക്ക് ഉപയോഗിക്കാലോ
വെക്കാം മറ്റേത് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം കൂടെ രാവിലെ വരെ ഉച്ച ക്ക വെക്കുന്നെങ്കിൽ രാവിലെ നമുക്ക് ഒന്ന് ചൂടാക്കി കഴിക്കാം
പിന്നെ ഇല്ല ഒരു വളിപ്പ് വരാൻ തുടങ്ങും
ആഹ് വരാൻ തൊടങ്ങും അരിക്കും ഒരുമാതിരി ഒരു ഒട്ടല് വരും
മ് അതാ എവർക്കൊന്നും അങ്ങനെ ചെയ്യണ ഇഷ്ടമല്ല അതുകൊണ്ട് അമ്മയ്ക്ക്ത്ര പിടത്തമായിരുന്നില്ല. ഇല്ല ഉണ്ടാകിയപ്പ
ആഹ്
എങ്കിലും ഫസ്റ്റ് ആദ്യായിട്ട് ഒണ്ടാക്കിയത് പക്ഷേ എത്രയ ഒരു അരിയുടെ ഒരു പ്രശ്നംല്ലേ ഒള്ളൂ അല്ലാതെ നല്ലായിരുന്നല്ലോ
എല്ലാ നല്ലായിരുന്നു അവന്റെ ഒരാഗ്രഹം അങ്ങനെ ഉണ്ടാക്കിയതാ
ഉംകൂട്ടുകാരൊക്കെ കഴിച്ചായിരുന്നോ
ഏ ഇല്ല കൂട്ടുകാരൊക്കെ അവർക്കെല്ലാർക്കും കൂടെ കടയിൽ പോയി മന്തി വാങ്ങിിച്ചു കൊടുത്ത്
ആണല്ലെ
ഉം നല്ല രസമായിരുന്നു എല്ലാരും കൂടെ ഒരു യാത്രയൊക്കെ പാട്ടും ഡാൻസും
ഉം അനിയന എങ്ങനെ വിഷമോ ഉണ്ടായിരുന്നോ
ഓ പിന്നെ വിഷം പത്തിരുപത്തൊന്ന് വയസല്ലേ ഉള്ളു ചെറിയ പ്രായമല്ലേ അപ്പൊ ഇപ്പ അന്യ നാട്ടിപ്പോയി കഷ്ടപ്പെടുന്നതിന്റെ ഒരു ഇതുണ്ട് പോയന്റെപിന്നെ അത് നോക്കീട്ട് ആരും ഇല്ലല്ലോ രക്ഷപ്പെടണ്ടേ
യ്യോ സത്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന ജോലി കഴിഞ്ഞാലും ഒന്നും കിട്ടാനും ഒന്നും കാണത്തില്ല
അതാ പിന്നെ അമ്മക്ക അങ്ങ് സങ്കടമായിരുന്നു ഇവിടെന്ന് വണ്ടി കയറിയപ്പ തൊട്ട് അവിടെ ചെന്ന് യാത്രയാക്കുന്നവരെയും കരച്ചില്ലായിരുന്നു
ആ ഇത്രയും പ്രായത്തില് പിന്നെ അത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നല്ലോ പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് പോയി കഷ ഷ്ടപ്പെടാനൊക്കെ ആലോചിച്ചിട്ടായിരിക്കും
ഉം മാത്രല്ല ചെറുത് വി ട്ടിലെ എളേതും കൂടെ ആയോണ്ട് അമ്മയ്ക്ക് കൊറച്ച് ണ്ട്
ഇനി ഇപ്പഴൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും വെരുന്നേ
ഇനി ഒരു രണ്ട് വർഷം ഞങേ ളുടെ കസിൻ അവിടെ ഉണ്ട് അപ്പം അവൻ വഴി കിട്ടിയ ജോലിയാ അപ്പൊ അതുകൊണ്ടാണൊരാശ്വാസം
ആ വിശ്വസിച്ച് വിട്ട അതോണ്ടായിരിക്കുല്ലെ
ഉം ന്തേലും ഉണ്ടേലും അടുത്താളുണ്ടല്ലോ ഒന്ന്
ഉം അപ്പൊ പോയണൊക്കെ വിളിച്ചായിരുന്നോ ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ
ആ പോയിട്ട് പി പിറ്റേന്ന് വിളിച്ച്
ആ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കണോ അതോ അവിടെന്നൊണ്ടോ
അവിടെ മെസ്സുണ്ട് അവർക്ക് മെസ്സിനും കൂടെ ഒള്ളെ പൈസ അവരുടെ സാലറിന്ന് പിടിച്ചോളും
പിടിച്ചോളുംല്ലേ
ഉം
അ അപ്പൊ പിന്നെ കൊഴപ്പുല്ലല്ലോ
ഉം അതാ കഷ്ടപ്പെട്ട് അല്ലേ ജീവിക്കാൻ പറ്റത്തൊള്ളൂ
ഇനിയിപ്പം കൊറച്ചും കൂടെ നാളെ കഴിയുമ്പോഴത്തേക്കും നമ്മളീ പറയുന്ന ഈ വെലയെ നമ്മള് എന് എന്ത് സാനാണെങ്കി പോലും അതിനെല്ലെനി പത്തോ അഞ്ചോ വെച്ച് കൂടും ഇപ്പ തന്നെ ഗ്യാസിന്റെ കാര്യം കണ്ടില്ലെ എല്ലാ ഹോട്ടലുകളിലും പൊറോ ട്ട ആയാലും റ്റെ നമ്മുടെ വൈകിട്ടത്തെ കടിയൊക്കൊയാലും അഞ്ചോ രണ്ടും മൂന്നും രൂപ രണ്ടും രൂപയൊക്കെ വെച്ച് കൂട്ടിയില്ലയോ
അതാ പ പത്ത് രൂപണ്ടായിരുന്ന പൊറോട്ടക്കൊക്കെ ഇപ്പൊ ഒരു കടെ പന്ത്രണ്ട് രൂപയ
പന്ത്രണ്ട് രൂപയായി അതാ ഇനി ഇനി ചെലപ്പോ ഇനിയിപ്പോ ഗ്യാസിന്റെ ഇത് വന്നാലും പ പൊറോ ട്ടെ ട വെല പഴേത് കൂട്ടായ തന്നെ പക്ഷെ കടികളുടൊന്നും വെല പഴേത് കൂട്ടാവത്തില്ല ചെലെ കടയിലൊക്കെ
ആ എണ്ണ എണ്ണയുടെയും ഗ്യാസ്
ആ ഗ്യാസിന്റെയായാലും എണ്ണയൊക്കെ അവര് ഒരുപാട് ഉപയോഗിക്കുന്നോണ്ടും അവര്നിയിപ്പോ രണ്ട് രൂപ അവര്ന് മറന്നേനും പഴേത് കൂട്ട് പത്താക്ക പത്താക്കത്തില്ലൊരിക്കലെനി അതുകൊണ്ട് ഇനിയിപ്പ ഭയങ്കര പ്രശ്നായിരിക്കും.
ക്കെ എല്ലാം ഗ്യാസിലാണോ വെക്കുന്നത്?
ആ വീട്ടില എല്ലാം നമ്മൾ ഈ ചോറൊക്കെക്കാകുമ്പോ ഒരുപാട് വേവ് വേണ്ടേ കുറെേ നേരം ഇരിക്കണ്ട അതുകൊണ്ട് അതൊക്കെ നമ്മല്ലാതെ അങ്ങ് വെറകടുപ്പിലും വെമയിലും
ആഹ
പിന്നെ എന്തെലും ഇപ്പ തണുപ്പൊക്കെ ആയതുകൊണ്ട് ചെറുപ്പ ചെറുതായിട്ടൊക്കെ ഇ വെള്ളം ചൂടാക്കുകക്കെ വേണെങ്കിലു അതൊക്കെ അതിനകത്തു ചെയ്യാത്തൊള്ളൂ. നമ്മള് കുടിക്കാൻ വെള്ളം തിളപ്പിക്കാനായാലും ചോറൊക്കെ വെച്ചിട്ട് ബാക്കി. ക്കുള്ള ആ ഒരു തീയിൽ കുറച്ച് ചൂട് നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ നമ്മള് അവിടെ അങ്ങ് വെക്കും.
ഉം
ഇല്ല കറികളും പിന്നെ ഇൻടെക്ഷൻ കുക്കറ ഒക്കെ ഉണ്ടായത് കൊണ്ട് അതിനകത്തെക്കെ
ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ ആ അരി വെക്കുന്ന ആയാലും തലേന്നത്തെ ചോറ് വെച്ചുറ്റുന്ന ആയാലും മീൻകറി ആയാലും അങ്ങനെ വേവ് കൂടുതലുള്ള സാധനങ്ങളെല്ലാം വിറകട പ്പിലങ്ങു വെക്കും.
ആ അതാ നല്ലത് ഇനിയിപ്പോ നമ്മള് എടുത്ത് നമ്മള് നേരത്തെ മുൻകൂട്ടി വെ പച്ചന്ന് പറഞ്ഞാല് ഇത് കൂ തീർന്നു കഴിയുമ്പോ നമുക്കൊരു വെപ്രാളല്ലേ യ്യെ ഇനി എന്തോ ചെയ്യും എന്തോ ചെയ്യന്ന് വ അപ്പോ നമ്മൾക്ക് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടത്തതും ഇല്ലായിരിക്കും
ആഹ് അതെ അതെ
ഉം അതുകൊണ്ടൊക്കെയൊരു പ്രശ്നം അവിടെ എങ്ങനെ ഗ്യാസ് ഇടും
ഇവിടെ ഒരു ഗ്യാസ് തീരാറാവുമ്പോഴത്തേന് അടുത്തെത് എടുക്കും
ഉം ആഹ് അതേ
കാരണം തീർന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഓടിയിട്ട് കാര്യം ഇല്ലല്ലോ കിടന്ന്
അതാ ഇപ്പോ അങ്ങനെ എല്ലാം ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് ഇപ്പോ ഉടനെ ഇപ്പോ എല്ലാരും ഇപ്പോ മറ്റേ സോളാറ് വെക്കാൻ തുടങ്ങി അതിനാ എങ്ങനെയെങ്കിലും ലാഭിക്കാലോ എന്ന് കരുതീട്ട് ഗ്യാസിന്റെ വിലയൊക്കെ കൂട്ടില്ലായിരുന്നോ
ആഹ് അതെ അതെ രണ്ട് ലക്ഷം രണ്ടു ലക്ഷം രൂപ എങ്ങാണ്ടാണ് മൊത്തത്തിൽ സോളാ സോളാറ് വെക്കുന്നതിന് പക്ഷെ കറണ്ട് കുറ്റി നിറക്കുന്നതിലും ഭേദമാണത്
അതാ അത് സത്യമാ അതാ നല്ലത് ഒന്ന് ഓർത്താല് നമ്മള് ഇ എം ഐ ഒക്കെ ആയാലും പറ്റുവല്ലോ
ഉം.
അങ്ങനെ വെല്ലോം എടുക്കുന്നെയാ നല്ലെ
അതെ ഒരു മാസം ഉം ഇവിടെന്ന് ഞങ്ങൾക്കൊക്കെ ഒരു മാസം ഒരു ആയിരം രൂപക്കടുത്ത്.
ആഹ് ഇവിടെ ഞങ്ങളുടെ വീട് വെച്ച് കുറച്ച് നാളത്തേക്ക് മറ്റേ മീറ്ററ് കുറച്ചു നാളത്തേക്ക് മറ്റേ ഹിറ്റർ മാറ്റിയില്ലാരുന്നോ അപ്പോഴത്തേക്കിനും വരുന്നെ നാലായിരത്തി എല്ലാത്തിനും അയ്യായിരത്തിനും ഇടക്കായിരുന്നു എപ്പോഴും വരുന്ന് വന്നോണ്ടിരുന്നെ പിന്നെ പിന്നെ അതങ്ങ് മാറ്റി ഇപ്പോ ഈ ഒരു ഇടക്കായിട്ടാണ് അത് മാറ്റിയത് മാറ്റി ഇപ്പൊ മണ്ടയ് ഒരു സംഭവം ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചാ ആ സംഭവം കെട്ടിയേക്കുന്നെ
ആഹ് മീറ്ററ് മാറ്റിയട്ടേ ആഹ്, ആഹ്
ഉം അതുകൊണ്ട് ഇപ്പോ ഒരു ഇച്ചിരി അന്ന് മൊത്തം കുറവൊന്നുമില്ല എങ്കിലും ഒരു ആയിരം രണ്ടായിരത്തിനിടക്കൊക്കെ ഇപ്പൊ വന്നൊണ്ടിരിക്കുന്നെ നമ്മള് ഇഞ്ചക്ഷൻ കുക്കറും ഫ്രിഡ്ജും ഒക്കെ ആവുമ്പോഴത്തേക്കും നല്ല പോലെ കരണ്ട് ഇതാവുമല്ലോ
ഉം ഇവിടെ ഇത്രയും വരില്ലായിരുന്നു ഇവിടെ പക്ഷെ ഇപ്പോ ടി വി നേരത്തെ ഒരു പഴയ ടി വി ആയിരുന്നു ഇരുന്നെ അതാണ് എങ്ങനെ വക്കത്തൂവില്ല വർക്കാവത്തൂല്ലാത്തൊണ്ട് അതിന്റെ ഒരു ചാർജ് അങ്ങ് കുറയുമായിര്ന്ന്
ആഹ് ആരും അങ്ങനെ അധികം ഉപയോഗിക്കത്തില്ലല്ലോ
ആഹ് പിന്നെ പഴയ ഫ്രിഡ്ജും ആയിരുന്ന് പക്ഷെ ഇപ്പോ പുതിയ ഫ്രിഡ്ജും വലിയ ടി വി ഒക്കെ മേടിച്ചോണ്ട് അതിന്റെയും കൂടെ ഫുൾ ടൈം വർക്കിങ് അല്ലേ എല്ലാം
ആഹ് ആഹ്
അങ്ങനെ ആയിരം രൂപ പിന്നെ പിന്നെ വാഷിംഗ് മെഷീനി തുണിയിടാൻ ഒരു രണ്ട് വെട്ടം ഒക്കെ കഴിയുവാരിക്കും ഒരു മാസം
ആഹ്
എല്ലാത്തിനും ചെലവാ ചെലവില്ലാത്ത എന്തോ ഉണ്ട്
ഇയ്യോ അതന്നെ. ഈവന്ന കാലത്തിന് ഇപ്പം ഈ വന്ന ജീവിക്കാൻ വേണ്ടീട്ട് മനുഷ്യന് എന്തോ ചെയ്യണോന്ന് അറിയാൻ വയ്യാത്ത കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്നതും ഇപ്പോ നടന്നോണ്ടിരിക്കുന്നതും
അതാ ഒരു തൊഴിലില്ലാതൊന്നും ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഒരാൾക്ക്
പറ്റത്തില്ല. നേരത്തെക്കെയാണെങ്കി കല്യാണം കഴിക്കുന്നൊരക്കെ പറയാ ആ വീട്ടിന്ന് ഭാര്യ ജോലിക്ക് പോവാന്ന് ഷെ ഇ ഇപ്പൊ എല്ലാരും പറയുന്നെ ഭാര്യയും കൂടി ജോലിക്ക് പോയാലേ നടക്കത്തൊള്ളെന്ന്
രണ്ടു പേരും കൂടെ ഓടിയട്ടും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല ചെലവും വരുമാനത്തെയും തന്നെയാണ് ചിലവ്
എന്തോ ചെയ്യാൻ പറ്റും
എന്ത് ചെയ്യാനാ പിന്നിപ്പം ഏഹ് ഷിഗല്ലാന്ന് പറ നിപ്പോ യിനും അങ്ങനെ എന്തൊക്കെയോ രോഗങ്ങളും
രോഗങ്ങള് വരുന്നുണ്ട് വെള്ളത്തീന്നൊക്കെയ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പ വന്ന കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത അസ്വസ്ഥകളാ ഇത് വരുന്നത്.
അതാ മറ്റേ അണുബാ മസ്തിഷ്ക ജ്വരം. അമീബിക് ക ജ്വരം അത് ബാധിച്ച് എത്ര പേര് മരിച്ച് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനും പറ്റൂല്ല ആ അസുഖം.
തല്ലുപിടിക്കാനും പറ്റത്തില്ല.
ഈ വൃത്തിഹീനമായ വെള്ളത്തി കുളിക്ക്യുന്നതും കൊറേ പണ്ട
ഈ നമ്മളീ ഹോട്ടലിലെ ഫുഡ് ഇതും ഏകദേശം ഒക്കെ നമ്മൾ ഇച്ചിരി ഒന്ന് ഇതാക്കി നിൽക്കണം ഈ ഒരു സമയത്ത് ഒന്നാമത് ഇപ്പ മഴയും കൂടൊള്ളേ കാലവല്ലേ?
ഉം ഇപ്പൊ പിന്നെ തൊട്ട ഉടനെ മന്തീന്ന് പറഞ്ഞ് എല്ലാരും കടയിലോട്ടാണല്ലോ വീ നല്ല ആഹാരം ഒക്കെ കൊറഞ്ഞ് കൊറഞ്ഞ് വരുവാ
ആന്ന് മന്തി ഷവർമ്മ ഇതിനെയൊക്കെ പൊറേൽ ഓടുവാ ആൾക്കാര് ഇപ്പ അയിന്റെ കൂടെ ഇപ്പ മീനും കി കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് ഇപ്പ എല്ലാരും ഹോട്ടലിലെ ഫുഡാ ആശ്രയിക്കുന്നത്
എല്ലാത്തിലും വെഷവാ മീൻ കിട്ടിയാൽ എന്തുവാ ഫോർമാലിൻ അടിച്ച് വെഷം കേറ്റി വെ ച്ച മീനാ നമ്മളീ തിന്നുന്നെ
ഉം.
അങ്ങനൊന്നും നോക്കിയാ ഇപ്പ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് നമ്മള് പേടിക്കാതിരിക്കുവോ അതു ഇല്ല
ആ ആ ഞാനിവിടെ മാ